ഹലോ
ആഹ് ഹലോ
ഹലോ
ആഹ് കേൾക്ക്ന്നില്ലേ?
ആഹ് കേക്ക്ന്ന്ണ്ട്.
ആഹ്
പർഞ്ഞേ
എന്തെക്കെണ്ട്?
ഒന്നുല്ല ഇങ്ങനെ പോവ്ന്ന്.
ആഹ് ചായ കുടിച്ചോ?
ആഹ് ചായുടിച്ച്.
എന്തേനി കടി റെസ്പെഷ്യലെന്തേലുണ്ടായിര്ന്നോ?
സ്പെഷ്യലൊന്നുണ്ടായിരുന്നില്ല.
സ്പെഷ്യല് എണ്ണക്കടികളല്ലല്ലേ സ്പെഷ്യല്ണ്ടാക്കാ അതത്ര നല്ലതല്ലല്ലല്ലേ
ആഹ് ണ്ടാ
ആഹ് എല്ലാ ദിവസോം എണ്ണക്കടികളായാലും ശരിയാവില്ല
ഇല്ല്യല്ല എണ്ണക്കടികള് ഉപയോഗിക്കുന്ന കൊറവാണ്.
ആഹ് പിന്നെ രാത്രിക്കൊക്കെ ഫുഡൊക്കായോ റെഡ്യാണോ?
ഇല്ല ഫുഡായില്ല ആയില്ല റെഡ്യാവ ആക്കണം
അയ് ശെരി ആഹ് ഉച്ചക്കക്ക്ള്ളെ സെപ് വേറെ വേറെ ണ്ടാക്കലായിരിക്കും.
ആഹ് അതെ യതെ
ആഹ് ആഹ് ഉച്ചക്ക്‌ എന്തായിരുന്നു കറിയൊക്കെ
കറി പിന്നെ ഇത് മറ്റേ വാഴച്ചുണ്ടില്ലേ അത്
അഹ് ശരി മീൻകറിയൊക്കെ ഇണ്ടാക്കലുണ്ടോ
ആഹ് മീൻക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്
എങ്ങനെ വെക്കാറ് മീൻക്കറിയൊക്കെ എങ്ങനെ വെക്കാറ് റെസിപ്പി
ആ റെസിപ്പി ഞാൻ മുളകിട്ട്
ആഹ്
കൊടംപുളിയിട്ട് ആഹ് അതെ അതെ
കൊടംപുളി ഒക്കെ ഇട്ട് കൊടംപുളി വേറെരു രസാണല്ലോ ല്ലേ
ആഹ് അതെ
ആഹ് ഞങ്ങള് മറ്റേ സാധാ പുളി പുളി പാർന്നിട്ട് സവാളക്കെട്ട് തക്കാളി ഒക്കെ ഇട്ട് ഏഹ് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഒക്കെട്ട് മസാലകളൊക്കെ ഇട്ട് വെക്കും.
അതേല്ലേ
പിന്നെ പൊരിക്ക്ണ എല്ലാർക്കും അത്ര ഇഷ്ടം.
ആഹ് വടെ പിള്ളേർക്ക് പൊരിക്ക്ണതാ ഇഷ്ടം. കറി ആഹ് യാത്രൊക്കെ ഇഷ്ടാണ്.
ആഹ് പോയിരുന്നോ എവ്ട്ക്കേലും ഈ വെക്കേഷൻല്
ആഹ് ഞാൻ പോവുന്നുണ്ട്
ആഹ് മക്കളൊക്കെ എന്താ ചെയ്യ്ണത്
മക്ക് ആഹ് മക്കളൊക്കെ പഠിക്കയാണ്. ആഹ് മോള് പ്ലസ് റ്റു കഴിഞ്ഞതാണ് മോന് ഒൻ പത്തിലേക്ക്.
ആഹ് പുസ്തകങ്ങളും ഇതൊക്കെ വാങ്ങിച്ചോ?
ഇല്ല വാങ്ങിച്ചില്ല വാങ്ങിക്കും വാങ്ങിക്കണം
ഇപ്പ അയ്ൻ്റൊക്കെ തെരക്കായിരിക്കുംല്ലേ. സ്കൂൾ തുറക്കാ ഇഞ്ഞി കൊറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളു. ആഹ് അതിന്റെടെ പെരുന്നാളുണ്ട്.
അതെ ആ പെരുന്നാൾ വന്ന് ആയല്ലേ
ആഹ് അപ്പൊക്കല്ലേ എല്ലാം കൂടി ഒരു സ സംഖ്യ വേണം.
ഉം ആഹ് അതെ അതെ അതൊക്കെ ഏത് സ്കൂളിന്റെയും
ഉം പിന്നെ എന്താ? ങ്ങളെ അടക്കെ മഴെക്കെ ഉണ്ടോ?
മഴ ഇല്ല ഇന്ന് പെയ്തില്ല ഇന്നലൊക്കെ ഉണ്ടായിരുന്നു.
ആഹ് ഞങ്ങളവിടെ ഇന്നലിം മിനിയാന്നും പെയ്തിട്ടില്ല മിനിയാന്നല്ല ഇന്നും ഇന്നലിം പെയ്തി ട്ടില്ല മിനിയാന്ന് നല്ല മഴ ഉണ്ടായിരുന്നു.
അതെയോ ആഹ് ആഹ് പിന്നെന്താ
ഏതായാലും ഇടി ഇടിമിന്നലാണ്.
ആഹ് അതെ അതെ
മിന്നലില്ലാ ഞാ മതി.
ഉം.. കാറ്റും മിന്നലും.
ആഹ്..
ഇടിയൊക്കെ ഇല്ലാതിരുന്ന
ആഹ്.. ഇപ്പൊക്കോ ങ്ങളാടെക്കെ പാമ്പു ശല്ല്യക്കെ ണ്ടോ?
പിന്നെ പാമ്പ് ശല്യം ഇല്ല. കൊറവാണ്.
ആഹ്
അവിടൊക്കെ ഇണ്ടായിരിക്കും ല്ലേ?
ഉം.. ബടൊക്കെ പാമ്പുശല്ല്യക്കെ ഇണ്ടായിരുന്നു. ന്നാൾ ഈ യെടത്ത് പിന്നെ.. രണ്ട് മക്കളെ, രാത്രി രണ്ട് മണിക്ക് ന്നൊക്കെ കേറി. വീട്ട് കേറി പാമ്പ് കടിച്ചണ്ട്. കേട്ട് ല്ലെയ്നി വാർത്ത.
ആഹ്..
അപ്പൊ വീട് ജന കതക്കൊന്ന് തൊറന്നിടാൻ വയ്യ
ആ അതെ
ഉം എന്തൊക്കെണ്
വേറെന്താ ഇങ്ങനെയൊക്കെ പോന്നു
ആഹ്
ആഹ് പിന്നെ അവിടെ എന്തൊക്കെണ്
ഇവടെ ഇനി ഓരോരോ ഇത്ണ്ട് ഇങ്ങനെ ചായുടി ഓരോരത് കുട്ടിയളങ്ങനെ കുടിക്ക്ണ് ഉച്ചക്കത്തെ വെയ്കി അപ്പൊ പിന്നെ ചായപ്പൊ കുടിച്ചു ചക്കയും ഇതൊക്കെ ആയിരുന്നു ചക്ക പഴുത്തത് കുട്ടിയാക്ക് ആഹ് കുട്ടിയൊക്ക് ഇഷ്ട്ടാണ് ഇങ്ങളാടൊക്കെ ചക്കൊക്കെ ഇണ്ടോ
ആഹ് ചക്കക്കെഷ്ടംപോലെണ്ട്
ആഹ് ചക്കന്റെ മാങ്ങന്റേം കാലാണല്ലോ ഇപ്പൊ പിന്നെ കൊറച്ച് കഴിഞ്ഞാ ഇഞ്ഞിപ്പോ അയിനൊന്നും കിട്ടൂല കാണൂല്ല.
ഉം മഴ പെയ്യാൻ തൊടങ്ങിയ പിന്നെ കഴിക്കാനുംപറ്റില്ലല്ലോ വെള്ള എറങ്ങിക്കഴിഞ്ഞ അതെ അതെ
അല്ല ഇപ്പ ഇഷ്ടം കേടില്ലേ ഇപ്പല്ലേ
ആഹ് അതെ
ഇങ്ങ ചക്കക്കുരു ഒക്കെ കറി ചക്കക്കുരുനോടൊ
പിന്നെ ആഹ് ആഹ് കറിയൊക്കെ വെക്ക്ണണ്ട്
ആഹ് നല്ലൊരു മരുന്ന് ആണല്ലോ ല്ലെ
ആഹ് അതെ അതെ ഉം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
ആഹ് അതെ ഉം
പിന്നെ ഹോട്ടൽത്താ ഫുഡ്ഡ് പൊർത്ത്ത്തെ ഫുഡ്ഡ്ഒക്കെ കഴി
ഇല്ല ഹോട്ടല് ഇല്ല ഇല്ല വീട്ടിൽത്തെ ഫുഡ് തന്നെണ് ആഹ് ഇഷ് ഇഷ്ട്ട ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങളിപ്പോ പൊറത്തേക്ക് അങ്ങനെ പോകുന്നത് കൊറവാണ് അപ്പോ പിന്നെ
പോയാലും പൊർത്തുന്നങ്ങനെ ഫുഡ് കഴിക്കാറില്ല
ആഹ് നല്ലതും അല്ല ആരോഗ്യത്തിന് പിന്നെല്ല ഇക്ക് ഷുഗറും അസുഖം ഷുഗറും പ്രഷറൊന്നും ഇല്ലല്ലോ ആഹ് ഇപ്പ എല്ലാർക്കും ഭക്ഷണത്തിന് മാറ്റത്തിനുസരിച്ച് ഷുഗറും പ്രഷറൊക്കെ എല്ലാർക്കും കൂടി കൂടി വരാല്ലേ
ആഹ് അതെ
ചെറിയ മക്കക്ക് വരെ കൂടാണ്
ആഹ് പിന്നെന്താ
പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ മഴ വര്ന്ണ്ട് മഴക്കാലാണ് ഇഞ്ഞ്പ്പോ അസ് സുഖങ്ങളും ഇതൊക്കെ കൂടി കൂടി വരലാണ് ഉം എലിപ്പനി ഡങ്കിപ്പനി
ആഹ് അതെ
ഉം അയന്നെ മഞ്ഞപ്പിത്തം അതന്നെ ഇഞ്ഞി മക്കക്ക് സ്കൂൾ തൊറക്കണത് കണക്കായിരിക്കും പേടിയാ കഴിഞ്ഞ പ്രാവശ്യക്കെ ഇന്റെ മോൾക്കൊക്കെ പതിനഞ്ച് ദിവസം ജലദോഷം ഇതൊക്കെ ആയിട്ട്
ആഹ്
ഉം പതിൻചു ലീവായിരുന്നു പറയാ അങ്ങട്ട് മാറി കിട്ടാല്ല പാട്
ആഹ് വന്ന കഴിഞ്ഞാ മാറാൻ പാടാണ്
ആഹ് മാറിക്കിട്ടൂലാ ഇനിയിപ്പോ പറയാ ഇനിയിപ്പോ എന്താ വര്ന്നാവോന്ന് പറയേ കഴിഞ്ഞ പ്രാവശ്യൻ്റെ മുന്ന ത്തെ പ്രാവശ്യം കൊറോണയും പിന്നെ പ്രളയം ഓരോന്നായിട്ട് അങ്ങനെ ഓരോ വർഷം ഓരോ മാറ്റങ്ങളാണ് ഉരുൾപൊട്ടല് വയനാടൊക്കെ കേട്ടിലേ
ആഹ്
പിന്നെ മക്കളൊക്കെ
മക്കളൊക്കെണ്ട് രണ്ടാള് പിന്നെ ഇന്ന് ഇന്റെ വീട്ട്ക്ക് പോയിന്നു മാങ്ങ ഉണ്ടായിന്നു അപ്പൊ മക്കള് അതും കൊണ്ട് പോയി ഇൻ്റെ വീട് ഇവടെ അട്ത്താണ് അപ്പൊ അങ്ങട്ട് പോയി ട്ടുണ്ട് ചെറിയ മോൾ ഇവടെ ഇണ്ട്
ആഹ്
അവളെ നഴ്സറി ഈ പ്രവശ്യം ചേർത്ത്ണ് എൽ കെ ജി
അതെയാ ആഹ്
പിന്നെന്താ
പിന്നെന്താണ്
വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ മക്കള്
ഏഹ്
ആഹ് മക്കള് ഒരു ഇത് ഒരു പരിവാടി ഉണ്ട് ഇവടെ അപ്പ അതിന് പോയിട്ടുണ്ട് ഡാൻസ് ഡാൻസ് പഠിക്കാൻ പോയിട്ട്ണ്ട്
ആഹ് ഡാൻസൊക്കെ ഇഷ്ടാവുലേ
ആഹ് ഡാൻസൊക്കെ ഇഷ്ടാണ് ഡാൻസും പാട്ടും എന്നെ ഇഷ്ടാണ്
ആഹ് അതൊക്കെ നല്ല ഇതാണല്ലോ കലാരൂപങ്ങളല്ലേ
ആഹ്
ഇന്റെ മാപ്പൾക്കും ഒപ്പനനിത--ക്കെ ഇഷ്ടമാണ് അവള്
ആ ഹാ
കളിക്കാനൊക്കെ നല്ല ഉഷാറാണ് അങ്ങനത്തതൊക്കെ ആഹ് മോന് പിന്നെ ഈ ഫുട്ബോള് ക്രിക്കറ്റ് വിനോദൊക്കെ കളിക്കും മക്കൾക്ക് പലല്ലേ പണി ആഹ മക്കൾക്ക് പലല്ലേ ഓൺലൈൻ ആഹ് ഇനിയിപ്പോ സ്കൂള് വെക്കേഷൻ ആയപ്പോ പിന്നെ ഞങ്ങള ഇവിടെൊക്കെ പോയ ഇവിടെ അടുത്ത് പോയയാണ് ഇവിടെ പ്രായതവു വെള്ള ഒക്കെ ഉണ്ടായാൽ വേഗം കട്ട് നമുക്കക്കടെ കാണാം
അതെയല്ലേ
ഇങ്ങളെ നാട്ടിലൊക്കെ പോയന്തൊക്കെണ്ടോ
പുഴ ഞങ്ങൾ താമസിക്കുന്നിടത്തില്ല ഉണ്ട്
ആഹ് അഹ് പിെ അങ്ങനെ പിന്നെന്നു ഇതല്ലേ പിന്നെ ഒരു റിപ്പോർട്ടറിന്തൊക്കെ ആയിട്ട് എല്ലാം മാസം ആഹ് ഓരോ മനുഷ്യരനല്ലോ വ്യത്തിയാക്കണന്ന് പറയാം എത്ര ആൾക്കാരണ അന്ന് ആഹ് വയനാട്ട്
ആഹ് അതെ
അയ്ക്കേട്ടെ ആഹ് ഞങ്ങളതിലാട്ട് പോയിൽക്കൂടെ അങ്ങനെ ഓരോ സാധനം ഇങ്ങനെ പോകുമ്പോ ഞൾക്ക് ഞങ്ങള്ൾ പറയാ ഓരോ വീട് ഒ ഇതാണല്ലോ ഒക്കെ മനുഷ്യ ഈയര് മനുഷ്യരന്നൊക്കെ ആയിന്ന ഇങ്ങോട്ട് ഇതായിക്കാണല്ലോ ആകെ ഇങ്ങോട്ട് ഒന്നാകെ
അതെ അതെ.
പിന്നെ എന്തൊക്കെയണ്ട്.
പിന്നെന്ത്
മഴ പെയ്ത് ആഹ് മഴ പെയ്താലും ചൂട് ഇങ്ങോട്ട് പോകുന്നില്ലല്ലേ.
പോകുന്നില്ല ആഹ്.
അത്ര ചൂടാണ് ഭൂമി അത്രയും ചൂടിലാണല്ലോ നിക്കുന്നത് ഈ പ്രാവശ്യം നല്ല ചൂട് ഈ വർഷം ഈ വർഷം അധികം ചൂടാണ്റിയ.
ആഹ് അതെ അതെ. ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കുംന്ന് അറിയില്ല.
ആഹ് നാളെ കടികളൊക്കെ എന്താണ്ടാക്കാ.
കടികൾ പറഞ്ഞിട്ട ചായക്കടി അങ്ങനെ എണ്ണക്കടികൾ അങ്ങനെണ്ടാക്ക. എന്നും കുറവാണ് ഞങ്ങള് ആഹ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ദോശ അങ്ങനെ പുട്ട് അങ്ങനെ ണ്ടാക്കും എന്തൊക്കെയണ്ട്.
ആഹ്. വെള്ളപ്പംക്കെ ഉണ്ടാക്കാറുണ്ടാവും പത്തിരി ആഹ്.
പത്തിരി ഒന്നും ഉണ്ടാക്കാറില്ല അതറിയില്ല.
ഏഹ് നിങ്ങളെ നിങ്ങളെ നാട്ടി അങ്ങനെണ്ടാവാ ഉണ്ടാവട്ടില്ല അട്ടേ.
ആഹ് ഇല്ല ഇല്ല ആഹ്.
ആഹ് ഞങ്ങളവിടെ പത്തിരി എന്തേലും പരിപാടി ഉണ്ടെങ്കിൽ പത്തിരി പത്തിരിയും പൊറാട്ട എങ്ങനെയൊക്കെയാണ് പത്തിരി പത്തിരിയാണ് മെയിന് അത് കഴിഞ്ഞിട്ടാണ് പൊറട്ട ആഹ് വെള്ളപ്പം ഇതൊക്കെ.
ആഹ്
പിന്നെ പ
പിന്നെ.
എല്ലാസം ഓരോ ദിവസാ ആയിട്ട് എല്ലാർക്കും ഫങ്ങ്ഷനും ഇതായിട്ട്. ഈ മാസം രണ്ടു മാസം ആ ഒഴിവില്ലായിരുന്നു.
ആഹാ. ടൂറൊക്കെ പോയില്ലേ വെക്കേഷനായിട്ട്?
ആഹ് വിട്ട്ക്ക് പോയിരുന്നു വെക്കേശനിൽ പിന്നെ മദ്രസ ഉണ്ടായിരുന്നു എന്നാലും മദ്രസ ഏട്ടീസം പൂട്ടിയിരുന്നു അപ്പോ അത് ആ അസ്തമയത്ത് പോയിരുന്നു. ഇപ്പോ നാലീസം പൂട് നാലീസംവീട്ക്ക് പോയി വന്നു എന്റെ വീട് പിന്നെ ഇവിടെ അ ട്ടാകുമ്പളേ മാദ്രസക്ക് ഞാനവിടുന്ന് കൊണ്ടേയാക്കും. അടുത്താകുമ്പോ വ ആ പിന്നെ ബൈക്ക്മേ വന്ന് ഇപ്പച്ചി വന്ന് കൊണ്ടു പോകും.
അതല്ല ആഹ്.
ആഹ് എന്നാ ശരിട്ടോ.
ആഹ് ശരി ഓക്കെ.
ഓക്കെ.
താങ്ക്യു.
ഉം.